ഹലോ
സൗണ്ട് ഇല്ലല്ലേ ഇനി പത്. ആഹ് കേൾക്കുന്നു കേൾക്കുന്നു ആ ആഹ് ആ.
എന്ന്തോണ്ട് വിശേഷങ്ങള്?
എവിടെ അടക്ക എങ് മരണങ്ങൊക്കെയാ കൂടുത- ആഹ് സുഖവാ എനിക്ക് സുഖാവ ആ എന്നര് മരണത്തിന് പോയേരിക്കിയ. പിന്നെ
അ
ഓ അന്നനാ.
അണ്ണന ഒരുര് മരണത്തിന് പോയക്കിയ ആഹ സുഖ പെട്ടെന്നായിരുന്നു. അവര് മാമന്റെ മരുമോള്.
ഓ
മ്
പോണല്ലോ.
ആ ഇരി പ്രായമള്ളേന്ന് പറയുന്ന ഉ ആ പ്രായമുള്ളത് മക്കളെക്കെ അഴച്ച്. പിന്നെ ഞാനും കൂടെ ചെല്ലാൻ പറഞ്ഞ ഞാൻ പോയില്ല എനിക്ക് വയ്യഞ്ഞോട്ടണ്ട്.
ഓ വയ എന്താ പറ്റി തലവേദനയാ?
തല കറക്കം.
ഓഓ
തല കറക്കം എപ്പഴും ഇല്ലത്. തലക്കൊരു ഫാരം പോല തലക്കൊരു ഫാരം പോലെ. അടിച്ചു അടിച്ച ഇപ്പൊ അഞ്ചു വയസം റസ്ച് എടുക്കാ പറഞ്ഞു. മ് ഗുളിക തന്ന്.
ആഹ് ഹ.
തല ഉറക്കം ഉണ്ടെങ്കി കഴിച്ചാൽ മതിയൊന്നൂ. അത്പ്പോ ഇടക്കിടക്ക് എപ്പോഴും ഇല്ലതല്ലർക്ക ഇല്ല ബ്ലഡൊക്കെ നോക്കിയാര്. എല്ലാരും നോക്കി എ ചറ്റി എടുത്ത് ഷുഗർ നോി പ്രഷർ നോക്കി തായറോഡ് നോക്കിയ
ഓക്കെ ചെിലപ്പോ അതിന്റെ ഇയർ ബാലൻസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നൊക്കെ ആയി
എർവാലൻസ് ആണെന്നാ പറയുന്നത് ആ അതിനി നാളെ ചെല്ലണം നാളെ ചെല്ലുമ്പോഴ് ടെസ്റ്റ് ചെയ്യാ എന്ന് പറഞ്ഞു
ആഹ ആഹ് ഹഹ ഹഹ
അഞ്ചു വിവസ ഫുുള്ളായിട്ട് കിടക്ക കിടന്നിട്ട് നാളെ ചെല്ലാന്നാ പറഞ്ഞു
ആന്നിട്ട് വീട്ടില് അധികം ജോലിയൊന്നും ചെയ്യാതെ റെസ്റ്റ് എടുക്കണം ആഹ
ഇപ്പ ഇന്ന് കണ്ട് ഇവിടടുത്തൊരു പെണ്ണ് മണ്ണെണ്ണയൊഴിച് ായിന്ന് ഒിച്ച് മടിക്കലി കിന്നായിരുന്നു അത് ഇന്ന് മരിച്ചന്ന് പറയരുന്നു
ഓ എ ആൾക്കാർ ഇങ്ങനെ ആത്മഹത്യൊക്കെ ചെയ്യുന്നത് ആ ആഹ
നമ്മള അടുത്താ നമ്മള അറിയുന്നതായെപ്പഴു കാണുപറയൊക്കെ ചെയ്യും
അല്ല ഇയർ ബാലൻസിന്റെ പ്രശ്നമാണേല ഞാാന് കേട്ടിട്ടുണ്ട്
വളരുണ്ട് എന്റെ മോക്ക്ുണ്ടായിരുന്നു മോക്കേ ഉം
അ ഒന്ന ആഹ നോക്കല്ല ഒരു ബാലൻസ് മാറും അത് ഞാനിങ്ങനെ പലർക്കും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇയർബാലൻസിന്റെ പ്രശ്നംുണ്ടെന്ന്
ആഹനിവര് പി നാളെല്ലാം പറഞ് എല്ലാം പോയി എന്തോ ടെസ്റ്റ് ചെയ്യുന്നന്ന് അറിയാ വേണ്ടിയാ
ആഹ ആഹ പിന്നെ ജോ ൊക്കെ പോന്നോളാ അല്ലേ
ആഹ് ജോലിക്ക് പോകുന്നെയാ
ജോലി
ജോലി ഇല്ല ഇപ്പ ഇല്ലാത്ത ഒരു കാര്യആയി
പോെ ഓ ഞങ്ങളുടെ അമ്മി പോലെ പണ്ട് ജോലില്ല ഒ നിങ്ങ ക്കെ പോുന്ന കമ്പനിൽ എട്ട് മണിാകുമ്പം ജോലിക്ക് കേറണമായിരുന്നു കറക്റ്റ് ആഹ
ചതൊക്കും അങ്ങനെന്നെ അങ്ങനെ അഞ്ഞേ കേയറണോ
ആഹ്
അതന്നാ ഇ ഒട്ടുന്ന ഒരു വണ്ടിയെ ഉള്ളുപ്പോ ഇപ്പോ കേട്ടിട്ടില്ല പിന്നെ ആ വണ്ടി ഇല്ലെന്നുണ്ടെങ്കി നടന്നു വരിക്കയാണെങ്കിൽ കേറ്റും ഉ നമ്മള് പറയണം ഒരു വണ്ടിയേ ഉള്ള വണ്ടി ഇല്ലായിരരുന്നുന്ന് പറഞ്ഞാൽ അത് കേറ്റു
ആ നരു വിഷമ എട്ട് മണിക്ക് എന്നെ കേയറന്ന് പറഞ്ഞ അതെ നമ്മുടെ വീട്ടിലെ ജോലിയ എല്ലാം ഒതുക്കി കൊ
ആഹ ന്നിപ്പൊ ഇപ്പൊ ഭരണൊക്കെ മാറ്റംല്ലേ ഇനിയിപ്പ ജോലിയും വലുതായിട്ട് കാണത്തില്ല
വരാൻ പറ്റും ഉ ഫോണൊക്കെയ ആാണ് ജോലിയൊക്കെ കുറല്ലേ
ഇീയിപ്പൊ അടുത്ത മാസം ഉണ്ടെന്ന് പറ പറയ എന്തോന്ന് അറിയൻ ഇനി ഭരണ ഒക്കെ മാറ്റം അല്ലേ
കഴിിച്ചു
രാവിലെ രാവിലെ ഇവിടെ ഇടിയപ്പഠ ഉണ്ടാക്കി ഇടിയപ്പം ഇടിയപ്പ ഉണ്ടാക്കി
ഓ നമ്മുക്ക് ഇഡിയപ്പാരുന്നു ആഹ നമ്മക്ക് ഇടിയപ്പ എന്റെ മോ മോൻ ഹോസ്റ്റലി നിന്നാ പഠിക്കുന്ന എന്റെ മോന് ഹോസ്റ്റൽ നിന്നാ പഠിക്ക അങ്ങനെ അവന് ഇന്ന് വരെയ ഉണ്ടിന്ന് അങ്ങനെ നാളെ അവന് ക്ലാസ് തുടങ്ങുവ അങ്ങനെ ഇന്ന് പോയി അന്നേ രമന് ഭയങ്കര ഇഷ്ടവാ ഇടി ഇടിയപ്പം കിഴങ്ങ് കറി അങ്ങനെ അതുണ്ടാക്കി അങ്ങനെ രാവിലെ കഴിച്ചിട്ട് പോയി നമ്മള് വിചാരിച്ച ഞങ്ങള് ഓ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ട് പോവാ പിന്നെ
ശരി
ഹോസ്റ്റലിൽ ഒരു ദിസമായിട്ട് വീട്ടിൽ നി ക്കല്ലായിരുന്നു അവധിയായിരുന്നു പിന്നെ അവിടെ ചെന്നക്കെല്ലെ
ഉം ഏ പിന്നെ ഒരു മോനെ ഉള്ളൂ
താമസംല്ലരിക്കല്ലേ അങ്ങനെ
മഴ ഇണ്ട അവിടെപ്പൊ
പോയി മോനുണ്ട് മോളുമുണ്ട് ഓൺലൈന ക്ലാസ്റ്റ് ആണത് എന്നിട്ട് വീട്ടിൽന്ന് പഠിക്കുവ മഴ ഇന്നില്ല പിന്നെ ൻക്ക് ഇഷ്ട ഹലോ കേൾക്കുണ്ടോ ഹലോ ഹലോ കേൾക്കുന്നില്ലല്ലോ